ആ
ഹലോ ഔ എന്താടീ അവ്ടെ പൊട്ട്യേ
ഒന്നും പൊട്ടീട്ടില്ല ഞാനേ വെള്ളം പിടിച്ചിട്ട്ണ്ടായിര്ന്നില്ല കുടിക്കാള്ളത് അപ്പൊ മോട്ടറ് ഇട്ടപ്പളേ വെള്ളം പിടിച്ചോ ഉം അവിടെ എന്തോന്നൊര് സൗണ്ട് ഇണ്ടല്ലോടീ ഫാൻ ഇണ്ടോ
ആഹ് ഭയങ്കര സൗണ്ട്ണ്ടോ
ആഹ് ഒര് അല്ല ഒര് നമ്മള് വണ്ടീലൊക്കെ പോണ പോലെ ഒര്ത് ഫീല്
ഇപ്പളോ ആഹ് ഇപ്പം ഓക്കെ ആഹ് അത് ഈ ചെവി മാറ്റി അത്രേള്ളൂ
ആഹ് ചെവീ പാറ്റിണ്ടോ ഇപ്പൊ
ആഹ് അതല്ല നമ്മ കാറ്റ് ഇങ്ങെട്ടേ എന്താറീലാ ഭയങ്കര ചൂടാണല്ലോ
ആഹ് ഈ മഴ പെയ്യ്ന്ന്ണ്ട്ന്ന് തോന്ന്ണെന്നെ ഇല്ലല്ലോലേ മഴ കഴിഞ്ഞ്ട്ടൊര് വെയില് അറച്ച് കഴി കഴിഞ്ഞാ ഭയങ്കര ചൂടാ
ഭയങ്കര ചൂട് ഇപ്പത്തെ ചൂ വെയിലിന് അയിന് നല്ല ചൂട്ണ്ട്
ആഹ്
അപ്പൊ ഞാന് അപ്പ ഈ ഫാന് ട്ട് ഇങ്ങനെ ഇര്ന്നതാ ഇ ഇന്നലെ നല്ല രീതിയില് കരണ്ട് ബില്ല് വന്നിട്ട്ണ്ട് അപ്പം പിന്നെ എ സി ഇടാനാവൂലാ വിചാരിച്ച് കാരണം രാത്രി ഞാൻ നല്ലോണം ഇടും
ഇൻക്ക് വരാനായി തോടങ്ങിക്ക്ണു
ആഹ് ഞാൻ ഇനിക്ക് പൊതുവെ ഞങ്ങക്കിവിടെ പൊതുവെ അറ്ന്നൂറ് അ അറ്ന്നൂറ് എഴുന്നൂറ് അറ്നൂറാണ് കൂടുതലും വെരല്
ഓഹ് അത്രേ ഒള്ളൂ
ആഹ് പിന്നെ അ ആയിരത്തി മുന്നൂറാ കൂടുതല് വന്നത് പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി ഇര്ന്നൂറ്
ഏഹ് ഇന്ക്ക് ഏറ്റവും കൊറവ് വന്നത് ആയിരത്തി മുന്നൂറാ
അതേല്ലേ
കഴിഞ്ഞ പ്രാവശ്യം അതെന്താ വെച്ചഴിഞ്ഞാല് കഴിഞ്ഞറാ ശ്യം ഞങ്ങള് ഇണ്ടായിര്ന്നില്ലല്ലോ ഞങ്ങള് പന്ത്രണ്ട് ദിവസേ ഇണ്ടായിര്ന്നൊള്ളു നാട്ടില് ഇന്നെട്ടാ പന്ത്രണ്ട് ദിവസ് ത്തെ ബില്ലാണ് ആയിരത്തി മുന്നൂർ ഞങ്ങള്ക്ക് എടീ ത്രീ ഫേസാണ് ഇവിടെ എട്ത്ത്ക്ക്ണതെ അപ്പം മിനിമം തന്നെ ഇണ്ട് ഞങ്ങക്ക് അഞ്ഞൂറ്റി സംതിങ്
അതേല്ലേ
ആഹ്
ആഹ് കരണ്ട് ബില്ല് ഭയങ്കര ഇവിടെ സത്യം പറഞ്ഞാല് കരണ്ട് ബില്ല് ഞങ്ങള് ഏസിയൊക്കെ വെ ച്ച സമയത്തൊക്കെ ഞങ്ങള് വിചാരിച്ചിര്ന്ന് കറന്റ്‌ ബില്ല് നല്ലോണ്ണം ഇണ്ടാവുന്ന് പക്ഷെ അങ്ങനെ കൂടീട്ടൊന്നും ഇല്ല പിന്നെ അത് നോർമലായി അന്നൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ വന്ന് പിന്നെ നോർമലായിട്ടോ സാദാ സാധതീക്കനെ പോയി പിന്നെ ഇവിടെ മോട്ടറൊന്നും ഇല്ല
ആഹ് അതാണേ എനിക്ക് മോട്ടറ് വർക്കെയ്യ്ണ് ഇന്റെ മോട്ടറ് ഓട്ടോമാറ്റിക്കാണ് പിന്നെ ഏഹ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല കറണ്ട് പോയാ ക വെള്ളം കഴിഞ്ഞാ ഓട്ടോമാറ്റിക് ആയിട്ടെന്നെ മോട്ടർ വെള്ളം ഇട്ക്കും നെറഞ്ഞാ അത് ഓട്ടോമാറ്റി ഓഫാക്കും
ആഹ് അത് ശരി
അതോണ്ടൊര് ബുദ്ധിമുട്ടുല്ല നമ്മക്ക് അല്ലെങ്കി അത്ങ്ങനെ നോക്കി നിക്കണല്ലോ പിന്നെ ഇതാണ് പിന്നെ
വെള്ളം നെറഞ്ഞ് ഓഹ് പിന്നെ അഥവാ ഓണാക്കി പോയാലൊക്കെ
അത് സുഖാണ്
ആഹ് അത് ശരിയാ പക്ഷെ ഇവട് ടെ എന്താ പറയാ മോട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അയണിങ്ങും കൂടുതലായിട്ടില്ല
ആഹ് ഇപ്പളും മോൾക്ക് അങ്ങനന്നെ ഇണ്ട് പിന്നെ അതുപോൽ തന്നെ ണ്ടതും സി സി ടി വിന്റെ നാല് ക്യാമറ നേരം വെളുക്കുവോളം ലേറ്റത്തി ഓണാണ്
ആഹ് അപ്പൊ പിന്നെ അതൊക്കെ അതൊക്കെ ഉണ്ടായിട്ടായിരിക്കും അത്രയും കരണ്ട് ബില്ല് ആഹ് കറണ്ട് ബില്ല് അതുകൊണ്ടായിരിക്കും
ഉം
അല്ലാതെ ഇപ്പ സത്യം പറഞ്ഞാ കു കുങ്ങനെ ഈ അല്ലാതെ ഈ ഹോം അപ്ലയൻസസിനൊന്നും അത്ര ഇങ്ങോട്ട് ഇല്ല ഈ സാദാ ഈ ഫ്രിഡ്ജ്
ഇപ്പളും വർക്കാടി കുട്ടിക്ക് ഇങ്ങനെ ഫുഡ്ഡടിക്കാ ഫുഡ്ഡടിക്കാ പിന്നെന്തേലും കൊടുക്കണക്കെ അടിച്ചിട്ട കൊടുക്കണത്
ആഹ് ശരി ഫുഡ് അടിച്ചിട്ടാ അരച്ചിട്ടാ കൊടുക്കുക
അരച്ചിട്ടാ കൊടുക്കണത് അത് കഴിക്കണ്ടേ അരച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എറക്കിക്കോളും അല്ലെങ്കി തൊള്ളക്കൂ കൊടുത്തൂന്ന തൂന്ന് പറഞ്ഞ് തുപ്പും
അയ് ശരി ഓഹ് ഓരോ കണ്ടുപിത്തം വനക്കാണെങ്കി പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ
ആഹ് ഞാൻ ഫുഡ്ങ്ങനെണ്ടാക്കി കൊടുക്കുമ്പൊ ഓരോന്ന് ഇപ്പ ഇനി പഴവും ബദാമും കൂടെ വേവിച്ച് അത് അടിച്ചിട്ട് അങ്ങനെ കൊടുത്തു രാവിലെ അമൃതം പൊടി കൊടുത്തു ഇനി പോയിട്ടുള്ള ചോറ് ഞാന് തീമയ്ക്കാൻ വേണ്ടിട്ട് കുക്കറിൽ എടുത്തു അരിയെടുത്ത്കുണു ഇനി അയിക്ക് കുറച്ച് കിഴങ്ങും ക്യാരറ്റ് റ്റും കൊറച്ച് പരിപ്പൂട്ടുകാണ്ട് വേവിക്കും അപ്പം എല്ലാ ചെല്ലുമ്പോ എല്ലാംടെ ചെല്ലട്ടെ
അതന്നെ ഇപ്പം പക്ഷെ അങ്ങനത്തെ ഫുഡൊക്കെ എല്ലാരും നല്ല ഈ കുട്ടികളെ കാര്യത്തില്
ഫുഡിന്റെ കാര്യത്തി നമ്മളിങ്ങനെ ഓരോ ഇത് എന്താ പറയാ ഓരോ ഓരോ ഇതില്ലേ വ്ലോഗർ ആഹ് ഈ വ്ലോഗേഴ്സിന്റെ ഇതില് മക്കള് ചെറിയ കുട് ട്ടികളുള്ളോരുണ്ട് അപ്പോ എന്താ വാട്ടേ വാട്ടേ ഈറ്റിന്റെ അത് അവരല്ല മ കൾക്ക് അങ്ങനെ കൊടുക്കും അപ്പങ്ങനെ ഉം അപ്പം നല്ല രസം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുട്ടോ ചിലത് പാൻക് ചെറിയ കുട്ടി എന്താ പറയുക ഒരു മീന ക്ഷി എന്താപ്പോഓര പേര് മീനാക്ഷിന്നാണ് തോന്നണു മീനു മീനു ലക്ഷ്മി അല്ല മീനു ലക്ഷ്മി അപ്പൊ ഓ ആ ഓള് അതേപോലെ ആ കുട്ടിക്ക് കൊടുക്കണ അങ്ങനെ കാണുമ്പോൾ ഞാൻ അതേപോലെ ചെയറില് ഇരുത്തിട്ട് കുട്ടിതനിയെ കഴിക്കും
ആഹ് സത്യാണ് അത് കുട്ടികള അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കും ഇപ്പന്റെ മോനും കഴിക് ക്കും ഞങ്ങള് ഫുഡ് എടുത്ത കഴിഞ്ഞാൽ ഓൻക്കും വേണട്ടാ ഫുഡ് പക്ഷെ ഓൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഓൻക്ക് ഇങ്ങനെ നമ്മള് ചോറ് അപ്പം അങ്ങനത്തെ സാധനത്തിനോടൊന്നും താല്പര്യം ഇല്ല
ആഹ് ആഹ്
ബീഫാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ അതേപോലെ പിച്ചിട്ട് കൊടുത്താ മതി
ആഹ് കഴിക്കും
ആഹ്
ആഹ് അപ്പം വല്ല ആഹ് അപ്പൊ പിന്നെ സുഖാണ് അങ്ങനെ എന്തേലുവൊക്ക മക്കൾ എന്തെലും കഴിക്കണ ഉണ്ടാവണം ഇവിടെ നമുക്ക് അങ്ങനെ
ആൾക്ക് മുട്ട നമ്മളിങ്ങനെ ചിക്കി ഇങ്ങാണ്ട് ഇട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാല് കൊറച്ചൊക്കെ കളയും കളയാണ്ടിരിക്കൊന്നുല്ല എന്നാലും
ഇച്ച് വയറ്റി അല്ലാതിപ്പ ആ അല്ലാതെപ്പം അത്ര ചെറിയൊരു കുട്ടി അത്ര എനിക്ക് അത്ര കാൾ ചീ ക്വാണ്ടിറ്റിയിലൊന്നും
ആ കഴിവില്ലല്ലോ എന്നാലും വേണ്ടില്ലേ ഞാനങ്ങനെ കൊടുക്കും ഇപ്പ ഞങ്ങളെല്ലാരും ഇപ്പ ഞങ്ങ അവിടെ ആരുന്ന സയത്ത ണെങ്കിൽഞങ്ങ എല്ലരും ഒരുമിച്ച ഫുഡ് കയികാനിരിക്കാ അപ്പോഴും തന്നെ ഓന ഒരു ചേയറിലങ്ങ് ഇത്തിട്ട്ഓന്റെ മടിയില് ഒരു പാത്രം വെച്ചിട്ട്
ഉം
അങ്ങനെ കൊടുക്കും
അതെ ഉ അത് നല്ലതാണ്
പച്ചക്കറികളൊക്കെ അപ്പൊ മോൾക്കാണെങ്കിലും ഞാൻ എങ്ങനെയണോ പച്ചക്കറി കഴിക്കുന്നത് ആ രീതിക്ക് ഞാന് കഴിപ്പിക്കും
ആഹ്
ആ പിന്നെ എന്നോട് പറയും തറവാട്ടിലാകുമ്പോ ഇന്നോട് പറയും എനക്ക് പ്രാന്താണ് എന്താണ് കുട്ടികൾക്കു കുറച്ച് കഞ്ഞിയാണ് കോരി കൊടുത്താൽതി ഈ കഞ്ഞി മതിയോ കുട്ടിയുടെ ജീവിം എന്തേ ഉള്ളത് വെറ ഒരു കാർബോഹൈഡ്രേറ്റ് മാത്രംണ്ട്
ആ ശരിയാ അല്ല ഇപ്പൊ മക്കക്ക് എന്താ കൊടു കൊടുക്കല് സ്കൂൾക്ക് എന്താ കൊടുക്കല് ടിഫിന് മോക്ക് എന്താ കൊടുക്കല്
ഇന്നിപ്പോ ഞാൻ കൊടുത്തത് ഫ്രൈഡ് റൈസും അഐക്ക് സാലഡും പിന്നെ കു കുക്കുമമ്പറ് വെറുതെ കട്ട് ചെയ്ത് വെച്ചാ ആൾക്ക് ഭയങ്കര ഇഷ്ട കുക്കുമമ്പറ് കഴിക്കണത് അങ്ങനെ ഇതാക്കി അവൾക്ക് പിന്നെ മറ്റേ ആദ്യം തന്നെ പറഞ്ഞത് പ്രാവശ്യ ആ സെഗ്മെന്റ് ഉള്ള ഇത് വേണം പിന്നെ ലെഞ്ച് ബോക്സ് വേണംന്ന് പർഞ്ഞിന്നു
ആഹ് അം ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ്ങ്ങനെ ആഹ് ഞാനും ഇപ്രാശ്യം അതന്നെ വാങ്ങിയെ ആഹ് ആഹ്‌
സുഖാണ് ആവുണൂല്ലട്ടോ ഫുഡ്ന്ന് കറിം വൊന്നും ചോറ്ക്കൊന്നും ആവ്ണില്ല
എയർട്രെറ്റായി എയർടൈറ്റായിട്ട് ഇരിക്കിണ്ട് ഇവടെം അങ്ങനന്നെ രണ്ടെണ്ണം വാങ്ങീട്ടിണ്ട്
അപ്പ ഇന്ന് ഞാന് ഇതേപോലെ ഫ്രൈഡ് റൈസാക്കി കൊടുത്തത് ഫ്രൈഡ് റൈസും ഇതും ആഹ് ഇപ്പം ഇന്നലെണെങ്കില് ഞാന് അഹ് സാദാ ചോറും
ഉം
അ മുട്ടേ പോലെ കുക്കുംമ്പറും കൊടുത്തു മിനിഞ്ഞാന്നിതേപോലെ ഓൾക്കിങ്ങ റൈസ് എന്തെങ്കിലും ചെറിയെരു ഡിഫ്രൻസ്ണ്ടെങ്കിൽ ആള് ഫുള്ളായിട്ട് ഇര്ന്ന് കഴിക്കും അപ്പൊ മിഞ്ഞാന്നെന്താ ചെയ്തേച്ചയ്ഞ്ഞാല് കുക്കർല് ഒരു അര സ്പൂണ് നെയ്യൊയ്ച്ചു മിൽമന്റെ നെയ്യ്ണ്ടല്ലോ നമ്മുടെ പശും നെയ്യ് അതൊയ് അത്ക്ക് ഒരു ഏലക്കായും ഒരു ചെറിയൊരു പൊട്ട് പട്ടിം ഒരു ഗ്രാമ്പൂട്ടിട്ട് നമ്മൾ ഒരു ഗ്ലാസ്ങ്ങനെ അര ഗ്ലാസാ അരി എടുത്തത് അയ്നൊരു ഗ്ലാ
അഹ്
രു ഗ്ലാസ് വെൾ പൂട്ടിട്ട് ഒരു വിസ്സില് അങ്ങനെ നെയ്ച്ചോറങ്ങനെ പെട്ടന്നാക്കിട്ടങ്ങനെ ഇണ്ടാക്കി ങ്ങട്ട് അത്ക്ക് പിന്നെതേപോലെ സാലഡും പിന്നെ കോളിഫ്ലവ് ലിവറ്ഫ്രെ
ആഹ് അയ്ശെരി ആഹ് അങ്ങൻത്തെ ന്തേലൊക്കെ പർഞ്ഞോണ്ട അല്ലെങ്കി പിന്നെ എന്നാ പിന്നെ എനിക്ക്‌യി രാവിലാവുമ്പോ ഭയങ്കര കൺഫ്യൂഷ്നാ ഇത്പ്പെന്ത കൊടുക്കുവോ എന്ത കൊടുക്കുവോ
തക്കെ
അത് ഇഷ്ടല്ല മോന് ഇഷ്ടല്ല മോക്കൂഷ്ടല്ല അതാണെങ്കി നല്ല സുഖേര്ന്ന് അഹ് നൂൽപുട്ടിഷ്ട്ടണ്ട്
അഹ് നൂൽപുട്ട് നമുക്ക് ശെരിക്ക് യൂഡിൽസിന്റെ പോലാ ക്ക ഉള്ളീട്ട് പിന്നെ പിന്നെ നമ്മള് ഉള്ളിങ്ങനെ ജസ്റ്റ് ചിക്ക മുട്ടേക്കെട്ട് ചിക്കോല്ലമ്മള് അങ്ങനെ ചി ക്കീറ്റ് അതൊക്കമ്മളെ നൂൽപുട്ടിട്ട് പൊട്ച്ചിട്ട് മിക്സെയ്യാൺച്ചെങ്കില് നമ്മള് കടേന്നൊക്കെ നൂഡിൽസ് വാങ്ങിക്കൂല്ലേ ഏകദേശം ആഹ് ഒരു തായ്രിക്കും നമുക്ക് എക്സ് ട്ര ഒരുകറി വെച്ചൊട്ക്കണ്ട ആവശ്യല്ല അഹ് അഹ്
പുട്ടീന്ന് പറയുമ്പോ അത് തേങ്ങാപ്പാലൊയിച്ചാ കഴിക്ക്യാ
ആഹ് അത് ഓരോര്ത്തര്ക്കൊരിഷ്ട്ടേക്കാരം അത് വേണക്കി നമ്ക്ക് ലഞ്ച് ബോക്സിലിങ്ങനാക്കി കൊടുക്കാന്ന് ചിക്ക്യാല് ശെര്ക്കൊരു ബിരിയാണീന്റിം നൂഡിൽസിന്റെക്കെ പോലെക്കാരം
ആഹ് മസാ ആഹ് ആഹ് അതല്ല ഇപ്പയി എന്താ പർയാ ന്യൂഡിൽസ് അമ്മള് വേവിച്ചിട്ടിട്ട് അത് ഇങ്ങനെ പൊടിച്ചൊട്ക്കേ? പൊടിച്ചല്ല ജസ്റ്റ് ചി ങ്ങനെ ഏഹ്
പിന്നെ പി ഇതെ നമ്മള ന നമ്മളെനൂൽ നൂൽപുട്ട് ബാക്കിണ്ടെങ്കിലേ നമക്ക് കുട്ട്യാക്ക് തട്ടിക്കൂട്ടി ചെയ്തൊട്ക്കാം പറ്റിയരു റെസിപ്പ്യാണാറ്യ
ആഹ് ആഹ് ആഹ് അത് അതാ ഞാചോയ്ച്ചെ വേവിച്ചപ്പം ഇപ്പമ്മള് എന്താ പറയാ ആവീലാദ്യം വേവിക്കണ്ടേ അതാ ഞാചോയ്ച്ചെ ആഹ് എന്നിട്ട് അഹ് പി
പിന്നെ അതുപോലെ ചപ്പാത്തി അണെങ്കിലും ചപ്പാത്തി ചെറുതായിട്ട് കട്ടെയ്യ ഞമ്മള് കത്രികേ കേറ്റിങ്ങെനെ അര്ഞ്ഞര്ഞ്ഞ് കട്ടെയ്തിട്ട് ഉള്ളിം തക്കാളിയും വാട്ടീട്ട് തേപോലെ ആക്കിട്ട് ഇട്ടൊട്ക്ക.
ആഹ് ന്നാ പിന്നെ അത് അത് ചെൽപ്പോ കഴിക്ക്‌യാരിക്കും തോന്ന്ണ് ചപ്പാത്തി ആവുമ്പോ ആണ് പ്രശ്നം തോന്ന്ണ്.
ആഹ്
ആഹ് അങ്ങനെ ചെയ്താതി ഇപ്പൊ ചിക്കനോ അല്ലെങ്കി മുട്ടയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലൊക്കെ അഹ് ക്കെ എന്തായാലും ആഹ് അങ്ങൻ
ആഹ് പിന്നെ അതുപോലെന്നെ പെട്ടന്ന് ചെയ്തൊട്ക്ക്ണെഞ്ഞാ രാത്രി അധികം ഞാൻതന്നെ ശവർമ്മ
ആഹ് അത് അത് പിന്നെന്താ അഹ് ഷവർമ്മ പിന്നെ കുബ്ബൂസും ആഹ് എപ്പൊ കടേന്ന് വാങ്ങിക്കാനും കിട്ടും ആഹ് വാങ്ങിക്കാനും കിട്ടും നമുക്ക് ആഹ്.
അപ്പൊ ഞാ ഏഹ് മയൊണൈസി ഞാൻ ഹെൽത്തി ആയിട്ട് ഇണ്ടാക്കും മുട്ട പുഴുങ്ങിയിട്ട്. അത്ക്ക് പിന്നെ കൊർച്ച് കാഷ്യൂ ഏഹ്. വെളുത്തുള്ളി പിന്നെ ഒരിത്തിരി ഒലിവോയിലും ഒയ്ക്കും. ഇങ്ങട്ട് ഉപ്പു ഇട്ടിട്ട് അടിക്കും ആഹ് അടിച്ചിട്ട്. അപ്പൊ നല്ല കുറുന്നനെ ആവും ചെയ്യും നല്ല ടേസ്റ്റാ കൊർച്ച് കുരു
ഫൈനായിറ്റ്.
കുരുമൊളക് പൊ ഇതായിട്ട് കിട്ടും കുരുമൊളക് പൊടിം വേണങ്കി ഇത്തിരി ഇട്ടൊടുക്കാം. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ മഴെണ്സാക്കും. ഇങ്ങട്ട് പിൻ ഇതേപോലെള്ള പച്ചക്കറികളും ചിക്കനുംക്കെ ഇതേപോലെ ഇതാക്കി
മിക്സെയ്തിട്ട് ആ അയ്ല് കെച്ചപ്പ് ഒന്ന് കൊർച്ച് ആഡെയ്യുട്ടൊ ഒൻ അത് കൊർച്ച് നേരെ ഒന്ന് ആലി. ഞ്ഞാ ഒരു ഫ്ലേവർ കിട്ടൂലല്ലോ മക്കക്ക്. അപ്പൊ കൊർച്ച് ഇത്ട്ട മറ്റക്കെ കചെപ്പു ആഡെയ്തിട്ട് ആ പച്ചക്കറി അങ്ങട് കേറിപ്പോവും വയറ്റിട്ട്.
ആഹ് അയ് ശെ.
അതേപോലെ ബർഗർ ബന്നു ഉണ്ടാവും നമുക്ക് ബണ് ആഹ്. ഇവ്ടെ ബണ്ണും കിട്ടും നമുക്ക്. ഫാക്ടറീന്ന് അപ്പൊ ബണ്ണ് കൊട്ന്നിട്ട് ഒരു മുട്ട പൊരിച്ചിട്ട് അയ്ന്റുള്ളിലതുവെക്കും കൊർച്ച്. കുക്കുമ്പർ ഉള്ളിം ഇതൊക്കെ ഇതാക്കിയിട്ട് ബർഗറു ആയി സ്നാക്സിനധികം ബർ ഗറന്നെ കൊട്ത്തത് അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സെന്നേട്ടാ കാര്യായിട്ട് ബേക്കറി ഞാന്.
ഓളുണ്ടാക്കി
അങ്ങനെ പോണ്.
അഹ് അയ് ശരി ഏ മോള് എങ്ങനെയാ സ്നാക്സ് സ്നാക്
സ്നാക്സ് കഴിക്കാൻ കൊണ്ടോയാല് ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സ് അങ്ങനെ കൊണ്ടോവും.
ആഹ് ഫ്രൂട്ട്സ് ഞാനും കൊടുത്തയക്കൽ ഉണ്ടായേനി പിന്നെ എന്താ പറിയാ ഇവിടെ - എന്താ പറയാ സ്കൂൾ ആയതുകൊണ്ട് പിന്നെ എല്ലാരും ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പ പിന്നെ ഞാൻ അങ്ങനെ പിന്നെ പറഞ്ഞു ആഹ് ഇവരെല്ലാരും ആഹ് ആ ടൈമ് ഇണ്ട്. നമ്മളിപ്പോ എൽ കെ ജി ആഹ് ശരി ശരി ശരി.